എന്തൊക്കെയണ്ട് വിശേഷ ആ കേക്ണ്ട് എന്തൊക്കെയണ്ട് വിശേഷം
അൽഹംദുലില്ലാ സുഖണ് നിങ്ങളല്ലേ ഇപ്പൊ വിളിക്കട്ടെന്ന് ചോയിച്ചേ
ആഹ് ആഹ് ആ
ആഹ് ആഹ് ക്ലിയർ ആവിണില്ല ആരും തന്നെ അവിടുക്കും ഇവടക്കും ഒക്കെ കോളുച്ചേയല്ലേ
ആഹ് എന്താ പണി
വെറുതെങ്ങനെപ്പൊ ഇങ്ങനെല്ലാം നിക്കുവണ് കൊറച്ചുകഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാലൊ കരുതിയിട്ട്
ആഹ് ഇന്ന് ഇപ്പൊ എന്താ ഇന്ന് ഫുഡ് ഉണ്ടാക്കി
ഇന്ന് സാമ്പാറും മറ്റേ കേബേജും ഉപ്പേരിയാണ്
കേബേജ് ഉപ്പേരിയുണ്ടാക്കി എഹ് ചായകുടിച്ച വൈകുന്നേരത്തെ
ആഹ് വൈകുന്നേരം ന്ന് എന്താ ചായക്ക് കടി പുറത്തുന്ന് വാങ്ങിയ ചെയ്ത മുട്ട ബജി യു സമോസെ
ആഹ്‌ പൊറത്തുന്നോ
ആഹ്‌ ആഹ് വൈകുന്നേരം ഒന്നും ഒന്നുല്ല സ്പെഷ്യൽ ഒന്നുല്ല വെറുതെ വാങ്ങിയതാ
ആഹ് അല്ല അപ്പല്ലേ ഇപ്പൊ റേറ്റ് ഒക്കെ എത്ര ഗ്യാസ്ന് വില കൂടിയ കാരണം റേറ്റും കൂടുതലാ
അറിയില്ല എനിക്ക് ഇവിടുന്ന് വാങ്ങിയതാ വീട്ടേക്ക് വാങ്ങിയതാ നമ്മളെ തിന്നാല്ലാണ്ട് എത്ര റേറ്റ് ഒന്നും അറിയില്ല എന്തോ രണ്ട് രൂപ മൂന്ന് രൂപ അങ്ങനെക്കെ കൂടി ഞാൻ കണ്ടിരുന്നു ന്യൂസ്
ന്യൂസ് ആഹ്‌ അങ്ങനെയല്ലേ
ഉം നിങ്ങളും കണ്ടിരുന്നോ
ഇല്ല ഞാൻ കണ്ടിട്ടില്ലാ പറഞ്ഞ കേട്ട് ക്ക ഞാനിപ്പോ അവിടെ നാട്ടിലല്ല പൊറത്താണ് പഠിക്കയാണ്
ആഹ്‌ പഠിക്കാണേ കല്യാണംകൈനിട്ടില്ല ആഹ്‌
അപ്പ ഇങ്ങനെ ഇവിടെക്കെ കൂടിയിട്ടുണ്ട് പത്ത് രൂപ വെച്ച് കൂടിയിട്ടുണ്ട് നാട്ടില് കൂടിക്കണോ അറി അത് ചോയ് അറീല്ല ചോയിച്ച്
ആഹ്‌ ഇൻക്കറേലാ പിന്നെ നമ്മള് ചായ കുടിക്കാ കടി തിന്നാ
ആഹ് അതെ അങ്ങനെ. അന് ഇങ്ങള് ക്ര് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യ്ണ്ടോ?
ചെയ്യുന്നുണ്ട്.
ആഹ്‌. വ് വീട്ടില് എന്താ വ്റ് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങെ തൊടങ്ങിയതാ.
ആഹ് വീട്ടിൽ വെച്ചിട്ട് തന്നൊല്ലോ നമുക്ക് കസ്റ്റമർ ഓർഡർ തര്ണേന് അന്സരിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യും.
ആഹ്. അഹ് ഇങ്ങള് കൽ കല്യാണം കയിഞ്ഞാ?
ആഹ്‌ കല്യാണം കയിഞ്ഞ്ക്ക്ണ്. ഒരു മോളുണ്ട് രണ്ട് വയസ്സാവ്ണൊള്ളു.
ആഹ്. അപ്പൊ ഇങ്ങള് എപ്പൊ തൊടങ്ങിയാണ് ക്രാഫ്റ്റിൻ്റൊക്കെ?
ഞാനിപ്പോ തൊടങ്ങീറ്റ് ആകെ എത്യോ ആഹ്‌ കൊറച്ചേ ഒള്ളൂ ആയിറ്റ്. ഞാൻ ജനുവരി ഫസ്റ്റ് തൊടങ്ങിയതാ ഈ വർഷം.
ആഹ്‌ അപ്പൊ എന്ത് എന്തൊക്കെ ഓർഡർ കിട്ടലുണ്ടാ?
ആഹ്‌ ഓർഡർ കൊറച്ച് കൊറച്ച്ങ്ങനെ എന്തേ എവിടുന്നേലും ഇങ്ങനെ കിട്ടും. ഈ സ്കൂൾ തൊർ ക്ക്ണായിറ്റ് നെയിം സ്ലിപ്പിന്റെ കൊറെ ഓർഡർ കി ട്ടീന്ന്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് അങ്ങനൊക്കായിറ്റ് പാല
ആഹ്‌. അപ്പെ അ പ്പെത്രെത് റേറ്റ് ഒക്കെ എത്രേ അയ്ന് ആഹ്‌.
അത് പിന്നെ മുപ്പത് പീസിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപ.
ആഹ്‌ അപ്പൊ ഇങ്ങക്ക് ലാഭം കിട്ടോ അങ്ങനെ ചെയ്യുമ്പം ലാഭം കിട്ടോ?
അത് ലാഭം നോക്കൂല നമ്മള് ഫസ്റ്റ് തൊടങ്ങിയോള്ളല്ലോ അപ്പം ഞമ്മ ചെയ്യു.
ആഹ്‌ അല്ല അപ്പൊ ഇവർക്കിത് കൊറിയർ അയക്കണംന്ന് ഇണ്ടെങ്കില്
ആഹ്‌ ആഹ്‌ അല്ല കൊറിയർ ചാർജ് അറുപത് രൂപ. ആഹ് അത് ഞാൻ വേറെ മേടിക്കും. പിന്നെ ഹേമ്പർ ഫ്രെയിമ് ഒക്കെ കൊറിയറയക്കും.
ആഹ് പിന്നെ പിന്നെ വേറെന്തൊക്കെ റെസിൻ ആർട്ടൊക്കെണ്ടോ?
ആഹ് റെസിൻ വർക്ക് ചെയ്യ്ണ്ട്. പക്ഷെ അത് വല്ലാണ്ട് ഫോക്കസ് ചെയ്തിട്ടില്ല അത് പഠിച്ചിക്ണ്.
ആഹ്‌ കാലിഗ്രാഫി ഒക്കെ ചെയ്യോ?
ഇല്ല കാലിഗ്രാഫി ചെയ്യൂല.
ഏഹ് അപ്പൊ ഇങ്ങള് ഞാൻ വർക്ക് ചെയ്യല്ല ഞാന് പഠിക്ക്യാ എന്താ ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പി പറഞ്ഞൊര് കോഴ്സ്സ്ണ്ട്. അപ്പത് ഫോ ഇപ്പ തേർഡ് ഇയറാണ് പഠിച്ചോണ്ടിരിക്ക്യാണ് തമിഴ്നാട്ടിലാണ്.
ആഹ്‌.
ഉം.
പഠിച്ചോണ്ട് ഇരിക്ക്യാ ല്ലേ.
ആഹ് അല്ലേ ഇന്നട്ടില്ലേ അപ്പൊ ഇങ്ങള് ഇതൊക്കെ ചെ ചെയ്യുമ്പോ നിങ്ങള് സ പ്രിൻ്റൊക്കെ പ്ര് മെഷീനൊക്കെ ഇങ്ങളെ വീട്ടിലെന്നെണ്ടോ?
ഇല്ല ഞാൻ പറ്ഞ്ഞീലാ അതൊക്കെ ഇൻ ഷാ അള്ളാഹ് ഒരു ഡ്രീമ് ണ്ട് വാങ്ങണംന്നൊക്കെ. ആഹ് ഇപ്പൊ തൊടങ്ങിയൊള്ളോല്ലേ അപ്പൊ നമ്മള് ഷോപ്പിന്നെന്നെ പോയിറ്റ് എട്
ഇട് ആഹ് ആഹ് അപ്പൊ ആ അങ്ങനത്തെ മിഷീനൊക്കെ ഇപ്പെത്രേ റേ റ്റൊക്കെ എത്രെ?
സ്റ്റാർട്ടിങ് എത്രേ ആറ് ഏഴ് അങ്ങനെ എന്തോണ്ട്.
ആഹ്.
ആഹ് നല്ല പൈസണ്ട് പിന്നെ എത്ര നാലായിരം അങ്ങനൊക്കെ ഇണ്ട്ട്ടോ. മറ്റേ ഫൈവ് ഫോർ ഒക്കെ ഉള്ളത്
ആഹ് അങ്ങനത്തെ സുഖാലൊ അമ്മക്ക്ന്നെ എടുക്കാലോ അല്ലേ
ഉം സ്റ്റിക്കർ പ്രിന്റും ഒക്കെ നമ്മുക്ക് തന്നെ എടുക്കാലോ സുഖായിട്ട്
ആ അപ്പൊ നിങ്ങള് കുട്ടിയോളാ എന്താ ഫോട്ടോക്കെ വെച്ചിട്ടാ എടുക്കണത്
ആഹ് കുട്ടികള് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഫ്രെയിമൊക്കെ ചെയ്ത് നമ്മള് കൊറിയറയിക്കും
ആഹ് ഫ്രെയ്മ് പിന്നെ എന്തൊക്കെയക്കെ കീചെയീനൊക്കെ ഉണ്ടോ
ആഹ് കിചെയ്നൊക്കെ ഉണ്ടാക്കണ്ട്
പിന്നെ ഇതുണ്ടോ ബൊക്കെക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇങ്ങനെ ഏതോരു- ഒരു റിബണായിട്ട് ഒക്കെ ഉണ്ടാക്കൂല്ലേ
ആഹ് റിബ്ബണ് അതൊക്കെ ഉണ്ടാക്കണ്ട്
അപ്പൊ ഇതിനൊക്കെ കൊറെ ടൈം വേണ്ടി വരില്ലേ ഉണ്ടാക്കാന്
ആഹ് ടൈമ് നമ്മള് അപ്പൊത്തന്നെ ഉണ്ടാക്കൂ അതായത് കസ്റ്റമേഴ്സ്- പിന്നെ ഇപ്പ വേണ്ടി അപ്പോ തന്നെ നമ്മള് ഉണ്ടാക്കി കൊറിയറൊക്കെ ആയക്കും കൊറിയർ അയക്കേണ്ട ആണെങ്കില് - അല്ലാണ്ട് വീട്ടില് ഇപ്പ നമ്മളെ പേജ് നോക്കിട്ട് അവിടം- വീടിന്റെ അടുത്തുള്ളവർക്കൊക്കെ റിയാക്ഷൻ വീഡിയോ വേണോങ്കി അങ്ങനെ അങ്ങനെ നമ്മള്- കൊണ്ടപോയി വീട്ടിൽ കൊണ്ടോയി കൊടുക്കും ഉം
അപ്പയില്ലേ മോളുണ്ടാകുമ്പോക്ക ഇതിനൊക്കെ പറ്റുവോ
ആഹ് ഓൾ എല്ലാത്തിനും ഓൾക്ക് അറിയ രണ്ടു വയസ് ഇപ്പ പറഞ്ഞിട്ട് കാര്യമില്ല മാഷ അള്ളാ നമ്മള് ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഓൾക്കറിയാം അതാണ് നമ്മളെ കുഞ്ഞിന് നമ്മളെയും കൂടി ഒന്ന് ഹെൽപ് ചെയ്ത് തരുരോന്ന് നമ്മളെ ചെയ്ത് ഓരോന്ന് എടുത്തു അങ്ങോട്ട് ഒക്കെ
ആഹ് ആ ഇപ്പൊ നിങ്ങള് സാധനങ്ങളൊക്കെ ഇപ്പ എവിടെന്നടുക്ക ഇതിനെ ബൾക്കായിട്ടുള്ള കിട്ടണ അവിടുന്ന് എടുക്കലാ
ആഹ് ആഹ് ആഹ് അങ്ങനെ എടുക്കും അതിന് കഴിഞ്ഞീല ഒരു സാധനം ഒന്നുഇല്ലെങ്കി - ഷോപ്പിപോയിട്ട് അങ്ങനെ വാങ്ങും നിങ്ങളെ ഫ്രണ്ട്സ അങ്ങനെ ആരെങ്കിലും ചെയ്യ്ന്നുണ്ടോ
ഫ്രണ്ട്സ് ഇങ്ങനെ- ആ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കാണല് ഉണ്ട് അധികം ഫസ്റ്റ് ഒക്കെ ഇതാ ഈ- എന്ത കൊറോണ ടൈമിൽ അല്ലേ ഇതൊക്കെ ട്രെൻന്റ് വള്ളം- ടൈമിലെ അപ്പൊ കൊറേ ആൾക്കാര് തൊടങ്ങിന്ന് അധികം വർ കിട്ടണം പിന്നെ റീൽസിലൊക്കെ കാണാം
ആഹ് റീല് ഇപ്പൊ ഇല്ലാടുത്തുണ്ട്
ആഹ് എന്തേലും ഒന്ന് തൊടങ്ങി ഇനി അത് എല്ലാരും അതാ പിന്നെ ജ്വല്ലറി ബി അതെല്ലാരും അതെ മെഹന്ദിന്റെ വെച്ചാ അതും എല്ലാരും തൊടങ്ങും മേക്കപ്പ് അങ്ങനത്തെ അതും തൊടങ്ങും അങ്ങനെ കൊറെ ആൾക്കാര് തൊടങ്ങിയാല്-
ആഹ്
അപ്പ നിങ് നിങ്ങളെ എട്- വേറെ ആരങ്കിലും ചെയ്യണവരുണ്ടോ എടുത്ത് വേറെ ആര് - ഇ തെ പോലെ ക്രാഫ്റ്റ് ചെയുന്നവരുണ്ടോ
ആ വേറെ ഇല്ല വേറെ അങ്ങനെല്ല പിന്നെ എന്നാലും ഫ്രണ്ട്സുകൾ ഇണ്ട് തറീണോ
ആ ആ ഫ്രണ്ട്സുകളൊക്കെ ഇണ്ടെങ്കി സുഖവാ അപ്പ കുട്ടികളൊക്കെ ആരെങ്കിലും ഉണ്ട്ന്ന്ണ്ടെങ്കല് അപ്പ ചോ റ്റ് ചെയ്തിറ
ആഹ് ആഹ്
ഉം
പിന്നെ നമ്മക്ക് അഥവാ നമ്മക്ക് എടുക്കാ കയ്ത്ത ഓർഡർ ഓല്ക്ക് കൊട്ക്കും ഓല്ക്ക് പറ്റാത്ത നമ്മുക്കും തരും
ആഹ് ചിലക്ക് കൊറേ ഓർഡർ കിട്ട്മ്പല്ലേ
ആഅഹ പിന്നെ ഒൽക്ക് ചെയ്യാ പറ്റാത്ത ഓര് വേറെ എവിടെല് ഒക്കെ ആണെങ്കില്
ഉം
അങ്ങനെ
അങ്ങനക്കെ എന്ന്ട്ട് രാവിലെ എന്ത് ഫുഡ് കയിച്ച്
രാവിലെ ഇന്നിപ്പ എന്തായിന്ന് ആഹ് ദോശാരെന്ന്
ന്തേ ഹ്ഹ്
ഓർമ്മല്ലേ അല്ല അല്ല ഞാപ്പ എന്റെ വീട്ട്ക്ക് വന്നിക്കാണ് അപ്പ വീട്ടിലാണ് അപ്പ നമ്മക്ക് പിന്നെ പ്രത്യേ ച് എന്താ കൂട്ടാന് എന്താ ചോറ്ന്ന്ന്നൊരു ഐഡിയ ഇണ്ടാവൂലല്ലോ വിടെ അവളെ ഫുള്ളായി നമ്മളന്നെ അല്ലേ
ആഹ് ഇനി എപ്പ എന്നാ ഇനി എന്നാ വര്ന്ന വീട്ട്ക്ക്
ഒരായിച്ചായിക്കണ് ഇനിയിപ്പ നാളെ പോവും നാള മറ്റന്നാളായിട്ട് പോവും
പോവും അപ്പ ഹസ്ബന്റെ വീട്ടില് ആരള്ളത് ആരക്കെള്ളേ ഹസ്ബൻ്റ് ഇണ്ടോ
ആ ഹസ്ബൻ്റിന്റെ വീട്ടില് ഹസ്ബന്റ് ഉമ്മ ഉപ്പ പിന്ന നാത്തൂന് ഇളച്ചന് മൂത്തച്ഛന് മൂത്തച്ഛ എല്ലാരുംണ്ട്
എല്ലാരും ഉണ്ട ആഹ് അപ്പ പോയാല് പണിയെട്ക്കാന് അവടെ ആൾക്കാര്ണ്ടല്ലേ ഇനിയിപ്പ ഇപ്പ ഫ്രീയ ഇനിയിപ്പ നാളെ മുതല് പറ എന്താ പണിയെട്ക്കണല്ലേ
നിങ്ങ എങ്ങനെയാ ഹോസ്റ്റലിലാ നിക്കണെ
ആ അങ്ങോ ആദ്യം ഹോസ്റ്റലിന്ന് പിന്നെ ചെലവ് ചുരുക്കാൻ വേണ്ടി ഈ പുറത്ത്പ്പ പി ജി പോലെ റൂം എടുത്ത്ക്ക അപ്പ അവിടെ അങ്ങള് മൂന്നാൾക്കാരയിട്ട്പ്പ അപ്പ്റത്തെ അടീല് ഓണറ്ണ്ട് മേലെ വാടകക്ക് കൊടുത്ത്ക്ക
ആഹ് എത്ര റെന്റ് എത്ര
റെന്റ് ആറായിരം അപ്പ ഒരാൾക്ക് രണ്ടായിരം വരും പിന്ന ഫുഡൊക്കെ പിന്നങ്ങള് ഇണ്ടാക്കല
ആഹ് ഫുഡൊക്കെ ഇണ്ടാക്കാൻ അറിയോ
ആഹ് ഫുഡൊക്കെ ഇണ്ടാക്കണ അറിയാം അധികം എല്ലാതും ഇണ്ടാക്കും പിന്ന അധികം വീട്ട്ത്തെ പോലെ രാവിലത്തെ ചോറും രാവിലെ കറി കടി അങ്ങനെ ഒന്നും ഇണ്ടാക്കൊന്നില്ല അപ്പ അയിനന്ന നേരണ്ടാവുള്ളൂ അപ്പ ഇണ്ടാക്കാനും മടിയാണ്
ആഹ് എന്തായാലും ചെറുതായിട്ട് തട്ടിക്കൂട്ടി എടു കഴിച്ചു പോവുലേ
ആഹ് എങ്ങനെങ്കിലും ഫുഡ് കയിക്കണ്ടേ വിചാ ച കയിക്കും പിന്നെ എന്തങ്കിലും ഒക്കെ ഇ കുറേ ദിവസ സായിട്ട് നാട്ട്ക്ക് പോവാതി ഇരിക്കുമ്പോളക്കാണ് ഇപ്പ എന്റെ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കുക
ആഹ് എന്താ മന്തി, ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കോ
ഞായറഴ്ചയിലൊക്കെ അങ്ങനെ മന്തി അല്ലങ്കി ബിരിയാണി അങ്ങനെന്തലൊക്കെ ഉണ്ടാക്കും
അല്ല അപ്പൊ ഗ്യാസൊക്കെ ഉണ്ടോ ഇങ്ങക്ക്
ആഹ് ഗ്യാസ് ഇപ്പ എടുത്ത് നറച്ചതാണ് ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാ നറച്ച്
മം ഗ്യാസ് സ്റ്റവൊക്കെങ്ങള് എല്ലാരും കൂടി വാങ്ങിയായിരിക്കുംല്ലേ
സ്റ്റവ് ഇവിടെ ഇവ്ടെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഓർ റൂം വെക്കേറ്റ് ചെയ്ത് പോയപ്പോ പ്പ ഓരിട്ത്ത്ന്ന്വേടിച്ചു
പാത്രങ്ങളൊക്കെ വാങ്ങിയിരുന്നോ
ആ ഹ് പാത്രങ്ങ പ്പ മെയിൻ ആയിട്ട് ഇപ്പ വേണ്ടത് കുക്കറും പിന്നെ ഫ്രൈ പാനും അത്ഞങ്ങൾ ഇവിടത്തെ എടുത്ത് ഡീമാർട്ട്ണ്ട് അവിടെ അവിടെ വില കുറവ സാധനങ്ങൾക്കൊക്കെ എന്ന വീട്ടക്ക് വേണ്ട എല്ലാ പാ പത്രങ്ങളും കുറെേ സാധനങ്ങും ഡ്രസ്സുകളൊക്കെ നല്ല വില കുറവാണ്
ഓ
അന്ന് വേടിച്ചു പിന്നെ ബാക്കിയൊക്കെ വീട്ടന്ന് കൊടുന്ന് ആഹ് അന്ന് ലീവാ ഇന്ന് ഇപ്പപ്പൊ പുറത്തുന്ന് ഫുഡ് കഴിച്ചു എടുന്ന
എഹ് എല്ലാ റൂമിന്റെ അവിടുന്ന് കോളേജിക്ക്
ഏഹ് ആ കോളജ് തൊട്ട ബാക്കില ഞങ്ങളെ റൂമ്
ആഹ് ഇപ്പ കുഴപ്പില്ലല്ല
പിന്നെ ഹൈവേ ആണ് മറ്റേ സേലം, ബാംഗ്ലൂര്, ചെന്നൈ ആഹ് ഹൈവേയിലാണ് പേടിഒന്നില്ല പിന്നെ ഫു സാധനങ്ങളൊക്കെ ക്ക്വാണന്ന്ണ്ടെങ്കിൽ ഇവിടെ ചന്തു ചന്തണ്ട് വ്യാഴാഴ്ച ചന്തണ്ടാവല് അപ്പ അവിന്ന്വേടിക്കും
ആഹ് എല്ലാരും കൂടി ര മൂന്നാളും കൂടി പോക്കെ ആയിരിക്കൂല്ലേ
ആഹ് പത്ത് രൂപക്കൊക്കെ തക്കാളി, ഉള്ളി അങ്ങനൊക്കെ കിട്ടും
ആഹ് അപ്പൊ കൊറ വാങ്ങാലോല്ലേ
ആഹ് അങ്ങനെ വാങ്ങ ആ ഫ്രിഡ്ജൊക്കെ ഉണ്ട്
ഏഹ് ആ എന്താ ആ ആഹ് ആഹ് എന്നാ ശരി